എന്താ പറഞ്ഞന്നോ പിന്നേ ന്റെ മോക്ക് പഠിക്കെങ്കിലും തോൽക്കലൊന്നുല്ല പക്ഷെ വല്ല്യ പഠിപ്പിസ്റ്റു അല്ലാട്ടോ നല്ല പഠിക്കുന്ന മോളായിരുന്നു പക്ഷേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയരെ മടിയായി അപ്പൊ കൊറേ ഇൻസ്റ്റൊക്കെ തോട്ങ്ങിയോണ്ട് അല്ല ഇൻസ്റ്റയിലൊക്കെ കളിക്കുന്നോണ്ട് അവള് ഫ്രണ്ട്ഷിപ്പും ഓളൊരു ഏഴ് കുട്ട്യളുണ്ട് അതൊരു വല്ലാത്ത ആ വലുത് വല്ലാത്തൊരു ഗ്യാങ്ങു ആണ്
ആ അതീ മ മറ്റേ അത് ത് ടീനേജിലേക്ക് കടക്കുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നണത് അപ്പൊ നമുക്ക് അവർ ക്കെന്താറയോ അവര് നമ്മള് പാരന്റ്സ് പറയുന്നുന്നത് എല്ലാം നെഗറ്റീവായിട്ടേ അവരെടുക്കു നമ്മളോട് ശത്രുത ഉള്ളതുപോലൊയിരിക്കും പെരുമാ
പക്ഷെ അതൊക്കെയാണ് ഇവൾക്ക് അങ്ങനെയൊന്നുല്ല ഇവളെല്ലാം വന്ന് പറയുകയൊക്കെ ചെയ്യും ശത്രുതാന്നുള്ളൊരു മനോഭാവം സത്യൽഓക്കാതിനെ കുറിച്ചൊന്നും അറിയൂല്ല തെ റ്റി നിക്കാൻ അറിയൂല നിലവിൽ അങ്ങനത്തൊന്നും അറിയില്ല
നമ്മള് എന്ത് പറഞ്ഞാലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല ആ ഒരു ഏജില്
ആ അതാണ് ആ ഏജ് അതാണ് പക്ഷെ എന്താച്ചാല് നമ്മൾ പറഞ്ഞാ ചെലപ്പോ കേട്ടില്ലെങ്കിലും നമ്മളോട്റോങ്ങായിട്ട് നിക്കാന് അങ്ങനെന്നും ഓക്ക അറിയൂല എൻന്റെ മോക്ക് അറിയൂലട്ടോ ഇനി ചെലപ്പോ നാല്ലണം ചീത്ത പറഞ്ഞ രണ്ടെണ്ണം തല്ല് കൊടുത്ത് കഴിഞ്ഞാലും കൊർച്ച് കഴിഞ്ഞാലും ഉമ്മാ വിളിച്ചു വരും
ആ അതങ്ങൻതന്നെ ഉം അത് ന്റെ കാരക്ടർ അന്നെ ഞാനാണെങ്കി ആ ഭാഗത്ത്‌
ആ ഞാൻ വിചാരിക്കും എന്റെ മോള് എങ്ങനെ എങ്ങനെ ആയത് ഓളയിന് എത് ത്ര കഴിഞ്ഞാലും പിന്നിണ്ടാവും കൊർച്ചെയ്ഞ്ഞാ ചിരിച്ചുകൊണ്ട് വരുന്നേ അവക്ക് ഒരാളോട് ഇങ്ങനെ പണങ്ങി നിക്കാ പിന്നെ എങ്ങനെ കുറുമ്പ് അണിക്കാംന്ന് അറിയൂല
ആ അതേതെ ആ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഞാൻ പണ്ട് എ ഡിഗ്രിക്ക് പഠിക്കുന്നന്നേ എന്റെ ഒരു ഫ്രണ്ടേറ്റ് റ്റി ഒരു മാസം ഞാൻ തെറ്റി നിന്നിട്ടുണ്ട്
ഉം ഉം ഉം ഇൻക്കൊരു ഫ്ര ത് ണ്ടായിരുന്നു ഞാൻ തന്നാ യ്യ് തിന്നൂലാന്ന് ഞാൻ ഇത്രയും എന്റൊരു ഫ്രണ്ട് ഉണ്ട് ഓള് എന്തായിര്ന്ന് വെച്ചാല് ഓക്ക് ഭയങ്കര വാശിയാണ് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമ്മ് ഞാൻ പറയുന്നൊക്കെ അവളെ ആക്സെപ്റ്റ് ചെയ്യണോ അവള് പറയുന്നൊക്ക ഞാൻ ആക്സെപ് ചെയ്യണോ ഇല്ലെങ്കിൽ നമ്മള അവളോട് കൂട്ടു കൂടാതെ അപ്പർത്തേക്ക് മിണ്ടിയാല് അവടെ പെണങ്ങും എന്നിട്ട് ഉം ഞാനും അവളും ഒരുമിച്ച് വർക്കൊക്കെ ചെയ്ത് അപ്പോ ഉം സത്യം വള്ളാഹി ഞാൻ എ ഇന്ന് വരെ എന്റെ മക്കള് കഴിച്ചാൽ പോ കഴിച്ചതുപോലും ഞാൻ ബാക്കി കഴിക്കൂല അവര് വായ തന്നാ പോലും കഴിക്കാത്ത ഞാൻ ഇന്റെ ഉമ്മ ഉപ്പ വാരി തന്നാ പോലും കഴിക്കാത്ത ഞാൻ അവള് വാരി തന്നിട്ട് കഴിച്ചിട്ടുണ്ട്
ആ അത് ആ
ആ അതെ ഞാൻ ആ പേര് ഞാൻ പറയുന്നില്ല ഉം എന്താ ഞാൻ തന്നാ നീ തിന്നൂല അവളുടെ പേര് പറഞ്ഞേ ഞാൻ ന്ന നീ തിന്നൂലേന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചിന്ന്
അതെ എനിക്കുണ്ടാവുന്ന അങ്ങനെ ഒരു ഫ്രണ്ട് ഡിഗ്രി
ത് അവളുടെ ഭീഷണിയില്
ആ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അങ്ങനെ ഒന്ന് ഇണ്ടായിരുന്നു ടി പിന്നെ ഞങ്ങള് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എ ഫസ്റ്റ് ഇയറിലാണ് ഞങ്ങള് പരിചയപ്പെട്ടത് പിന്നെ സെക്കൻറും തേർഡും പിന്നെ ഞങ്ങള് ആ ഒരു എത്ര വർഷം ആ ആ ഒരു ആ ഒമ്പത് മാസത്തോളം ഞങ്ങളൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത്
ആ
ഒരു സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കല്ല്യാണം ക വൈകുന്നേരം പിന്നേ ഞങ്ങള് വർക്ക് ചെയ്തു കല്യണം കഴിഞ്ഞതിന് ശേഷം ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു
ഉം
ഉം അതൊക്കെ രസാണ് പക്ഷെ അന്നത്തെ ആ ഡിഗ്രി കാലഘട്ട ക്കെ നല്ല രസായിരുന്നു എന്താന്ന് വെച്ചാല് ഞങ്ങള് നാലു പേരായിരിക്കും ഒരു ബെഞ്ചില് അപ്പൊ ഞങ്ങള് രണ്ടാളും സെ ന്റർലാണ് തൊട്ടപ്പറത്ത് എന്റെപ്പറത്ത് ഒരാളുണ്ടാവും അവളുടെ തൊട്ടപ്പുറത്ത് വേറൊരാ രാളുണ്ടാവും ഇവള് അങ്ങട്ട് സംസാരിക്കുമ്പോ എനിക്ക് പിടിക്കൂല്ല ഞാന് ഇങ്ങട്ട് സംസാരിക്കുമ്പോ അവക്കും പിടിക്കൂല്ല അവ അതിന്റെ പേരില് ഞ തെറ്റി തെറ്റിന്ന് പറഞ്ഞ വമ്പം തെറ്റ് ഒരു മാസത്തോളം തെറ്റി നിന്ന് പിന്നെ സാറൊക്കെ സാറൊക്കെ എടപെട്ടിട്ടാണ് നന്നായത് അങ്ങനെ രണ്ട് ഉം
കോളേജ് ലൈഫൊക്കെ ആലോചിച്ചാലൊരു ഭംഗി പിന്നെ ഞമ്മക്ക് ഇൻസ് നമ്മക്ക്ന്നല്ല ആർ ക്കും പിന്നെ ങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു കാലണല്ലോ ഒരു കാലം കയ്ഞ്ഞ് വേറെരു ലൈഫിലേക്ക് സ് സ്റ്റാർട്ടെയ്താല് ഒക്കെ തീർന്ന്
ഉം കയ്ഞ് കഥ അതും തി
കയ്ഞ് ന്ന് പറഞ്ഞാല് അതിനകത്ത് വിജയിക്കുന്നോരുണ്ട് പരാജയപ്പെടുന്നോരുണ്ട് ചെലോർക്കൊക്കെ അവർ ആഗ്രഹിച്ച ത് പോൽത്തെ ലൈഫും കാര്യങ്ങളൊ ക്കെ കിട്ടും നോർമലി നമ്മള് സാമ്പത്തികല്ലട്ടോ മെയ്നാ റ്റ് സമാധാനം ണ്ടാവല്ലോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെയറിങ്ങും കാര്യങ്ങളും
ആ അതെന്നെ
ലൈഫ് ഇനി ഒരു പൈസല്ല പട്ടിണി കെടന്നാലും പ്രശ്നം ണ്ടാവൂല്ല ഒരു കെയറിങ്ങുല്ലാത്തോര് വെരുന്നോലെ വെരട്ടെ പോന്നോലെ പോട്ടെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ലൈഫ്
ആഹ് ഒര് ഒരു ബുദ്ധിമുട്ടെ അത് സത്യാണ് ഇല്ല ഒന്ന് ജീവിതം കൊണ്ട് പഠിച്ച കാര്യാണത് അത് അങ്ങട്ട് പോട്ടെ നമ്മളെ മൈന്റക്കാത്ത ഒരാള് നമ്മളെ വേണ്ടാത്ത ഒരാള് അങ്ങനെയുള്ള ഒരാളെ കൂടെ ഒരിക്കലും അമ്മക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടോവാ കഴിയില്ല
പക്ഷേ ഇപ്പത്തെ സാഹചര്യത്തില് ഓരോരുത്തരും ആഹ് ഈ ഈ ഒരു സിറ്റുവേഷന്ല് വരുമ്പോ ചെലപ്പം മക്കളായി പോയിട്ണ്ടാവും ഓഹ് ലൈഫ് പിന്നെ പിടിച്ചാ കിട്ടാത്ത ഒരു സമയായി
ഉം പിന്നെ എങ്ങനെങ്കിലും ഒന് പിന്നെ എങ്ങനെങ്കിലും ഉന്തി തള്ളി മോ കുട്ട്യക്ക് വേണ്ടിയിട്ട് അല്ലെ വീട്ടാര്ക്ക് വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോവും പ്രശ്നം അങ്ങനെ നമ്മക്ക് ബെനിഫിറ്റ് ഇണ്ടാവില്ല നമ്മളെ ഡിപ്പെൻഡെയ്തിട്ട് ഒരു എത്രയോ ആൾക്കാരില്ലേ നമ്മളും ഫാമിലീസ്
സത്യത്തിലങ്ങനേണ് ട്ടോ ഓരോരുത്തരും ഇപ്പൊ ഈ ഇന്ക്കാണെങ്കില് പോലും ഞാ ലൈഫൊക്കെ എങ്ങനെ പോവാണെങ്കിലും നമ്മക്ക് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവല്ലോ ഇപ്പ നാം എന്ത് മീൻസ് ഈ ആരാണെങ്കിലും ഒരു ഇഷ്യൂണ്ടായി കഴിഞ്ഞാ അവരെന്ത് വിചാരി ക്കും നമ്മള് പേരെന്റ്സിന്റെ അട്ത്തേക്ക് പോയാൽ വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മള് ഒന്നും രണ്ടും മക്കളേം കൊണ്ട് ആടെ പോയി കഴിഞ്ഞാൽ അവര്ക്ക് ചെയ്യാൻ കഴിയൂല പിന്നെ പേരെന്റ്സ്ന്ന് പറയുന്നെ ഓൾമോസ്റ്റ് എല്ലാരും ഈ നമ്മളെക്കാളും എന്തായാലും പ ഒത്തിരി വയസ്സിന് കൂടുതല് ഇള്ളോരായിരിക്കുവല്ലോ
ആഹ് അതൊറപ്പല്ലേ
അപ്പൊ അമ്മക്കന്നെ ഇപ്പെത്രത്തോളം ഏജ്ണ്ട് നമ്മക്കറിയാ അപ്പം പേരെന്റസിനും അ പ്പോ ഇന്ന് അമ് ഇനി അങ്ങോട്ട് നമ്മളെയും നമ്മുടെ മക്കളൊക്കെ ചെന്ന് കഴിഞ്ഞാല് പോറ്റാനുള്ള ഒരവസ്ഥാണോ എല്ലാം നോക്കൊല്ലോ ഓഹ്
ഉം അതെ അതെ
ആൾക്കാര് എന്ത് ചെയ്യും അത് നോക്കുമ്പോ അവിടെ നിന്ന്‌ പോകും പിന്നെ ചിലർക്കൊക്കെ കടങ്ങളും കാര്യങ്ങളും ഇണ്ടാവുമ്പോ
പിന്നെ സാഹചര്യങ്ങള് കൊണ്ട് ഞാൻ മുന്നോട്ട് വേറെ ഓപ്ഷൻ ഇല്ല വേറെ ഓപ്ഷൻസ് ത തെരഞ്ഞെടുക്കാൻ ഇത് അമേരിക്കയും പുറത്ത് ഏ
ഇല്ലാ നമ്മുക്കും നടക്കും പക്ഷേ അയിന് ഒരു എന്ത് പറയാ തന്റെടം വേണം നമുക്ക്
അല്ല അതല്ല ഉം ഉം അ നമ്മുക്കും നടക്ക് ക്കുന്നല്ല നമ്മുക്ക് ഏ നമ്മ നമ്മള് ഇണ്ടല്ലോ നമ്മളെ ചുറ്റുപാടിനാണ് നമ്മള് പേടി ടിക്കണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇവരെന്ത് കരുതും അത് ആ
അല്ലേ പ്രശ്നം
ആ ആപ്പ്
അതല്ല അതെ ഇനിപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാ എനിക്കാണെങ്കിൽ എനിക്ക് പുറത്ത് പോയി എപ്പ എനിയിപ്പോ മ് ഇങ്ങനൊരു സിറ്റുവേഷനൊക്കെ വന്നാൽ പുറത്ത് പോയാൽ ജോലി എടുക്കാം ഇനിപ്പോ ഗൾഫിലോ അല്ലാതെ ഇവിടെയൊക്കെ നിന്നിട്ട് പ്പൊ നമുക്ക് മക്കളെ പോറ്റി ണ്ടാക്കാന്നൊക്കെ പറഞ്ഞാ ചിലപ്പോ നടന്നോളണം എന്നൊന്നുല്ലാ കാരണം നമ്മളെ പോലത്തെ പെൺകുട്ടി കുട്ടികൾ വർക്ക് ചെയ്താലൊക്കെ കിട്ടുന്ന സാലറിക്കൊക്കെ ഒരു ലിമിറ്റ് ഇണ്ട് അതിന് വേണ്ടി നമ്മള് പുറത്തേക്ക് ദുബായില് അങ്ങനെയൊക്കെ പോയിക്കഴിഞ്ഞാല് നമുക്കെന്തായാലും കഴിയൂ
തന്റേടം വേണം വേണം ചെയ്യാ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ധൈര്യം വേണം എന്നാലേ ചെയ്യാൻ കഴിയു ഉം
പക്ഷെ അതില്ല
ആ അതില്ല
നമ്മള് ഇറങ്ങി കഴിഞ്ഞാൽ ആരോടൊക്കെ എന്തൊക്കെ മറുപടി പറയണം എന്നാലോ
ഉം എന്താന്ന് വെച്ചാ നമ്മളൊക്കെ ചുറ്റിയിട്ട് ഒരുപാട് സംഗതികള്ണ്ട് കുടുംബം
പിന്നെ അതുമല്ലടാ വേറൊന്നും കൂടെണ്ട് നമ്മളിപ്പോ ഇനിപ്പോ നമ്മള് രണ്ട് പാർട്ട്നേഴ്സ് തമ്മില് പിരിയാം എന്ന് നമ്മള് രണ്ടു പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒര് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി പിരിയാ യാൻപറ്റണം അങ്ങനെല്ലാന്നുണ്ടെങ്കില് നമുക്ക് പിന്നെ നാട്ടില് ട്ടില് ഇറങ്ങി നടക്കാൻ കഴിയൂല
അത് നമ്മളെ വീട്ടില് തന്നെയായിരിക്കും കു
ആ അത് പിന്നെ ഇള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള കുറ്റണ്ട് അതല്ലാതെ ഇപ്പൊ എനിക്കിപ്പം നിന്റെ കൂടെ ജീവിക്കാൻ കഴിയൂല നമുക്ക് ഇങ്ങനെ ഒര് ഇതില് വെറുതെ ഇങ്ങനെ ജ് ലൈഫ് കൊണ്ട് പോയിട്ട് കാര്യ ര്യല്ലല്ലോ നമുക്ക് രണ്ടു പേർക്കും അത് നല്ലതല്ല നമുക്ക് നം രണ്ട് വഴിക്ക് പോവാം എന്നിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെയുള്ള കുറേ കപ്പിൾസ് ഇണ്ടല്ലോ
ഉം ഉം അങ്ങനെയുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ ഇവിടെ കേരളത്തിൽ മാത്രേ ഉള്ളൂ ഈ ഫാമിലിന്ന് പറഞ്ഞൊരു തോട്ട് ഇവിടെ മാത്രേ ഉള്ളൂ പുറത്തൊക്കെ എന്താ ഒരുമിച്ച് ജീവിക്കും അതായത് കല്യാണത്തിന് മുന്നൊന്ന് ഏ എന്താ എന്താണ് ആ അതിന് വേറൊരു പേരുണ്ടല്ലോ ഒ മറ്റേ ഉം ഒരുമിച്ച് ജീവിച്ചു നോക്ക
ആ പിന്നെ ഇത് മറന്നുപോയി ലിവിങ് ടുഗദർ
ലീവിങ് ദുകദർ അത് നോക്ക അത് ഓക്കെ അല്ലെങ്കിൽ അവര് സെപ്പറേറ്റ് ആകും
സെപ്പറേറ്റ് ആകും ആ അങ്ങനെ കൊറേ ആൾക്കാർ അതിപ്പോ കേരളത്തിലും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ അതായത് ഉള്ളിലോട്ടുള്ള ഒരു ഓർത്തഡോക്സ് സംസ് സംസ്ക്കാരള്ള ആൾക്കാർകൊന്നും അത് പറ്റൂല്ലന്നേ ഉള്ളൂ കുറച്ചൂടെ ടൗൺ ഏരിയൽ നിക്കുന്നവരൊക്കെ എല്ലാരും അങ്ങനെ
ആ അതല്ല ആ എന്റെ മറ്റേ ഹസ്ബൻഡ ന്റ പറയെയിരുന്നു മറ്റേ അവിടെ മൂപര് വർക്കയ്യുന്ന അല്ല മൂപര് താമസിക്കുന്ന അവിടെ റൂമിൻ്റെ അടുത്തേ തൊട്ടടുത്ത റൂമില് രണ്ട് കപ്പിൾസ് സംഭവം അവര് മാരിഡല്ല ഒരാള് നമ്മളെ കേരളത്തിൽ തന്നെയുള്ള രണ്ട് ജില്ലയിൽ പെട്ട രണ്ടാൾക്കാരാണ് പക്ഷെ അവര് മാരീഡ് അല്ല അവരവിടെ ആ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു കല്യാ കല്യാണം കഴിയാത അങ്ങനെ അത് കൊഴപ്പല്ല അവര് ഓക്കെ അല്ലെങ്കിൽ അവര് തെറ്റി പിരിയും നോക്കണ് ശരിയാണോ ശരിയാവോ ഇല്ലന്ന് നോക്കുക
പക്ഷെ അതിന്റെ എനിക്ക് വല്യ ഇതൊന്നും തോന്നുന്നില്ല
ഉം
അതായത്പ്പോ ഓക്കെ അല്ലെങ്കിൽ അടുത്ത ആളടുത്ത് പോവുക അതൊരു അത് നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട എനിക്ക് തോന്നില്ല
അല്ല ഒക്കെ അല്ലെങ്കിൽ അവര് ഒഴിവായി പോകുന്നു ഡിവേഴ്സ ആയി പോകും അവര് വീട്ടുകരു മുമ്പില് കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ അവര് തമ്മില്
ആ അവര് തമ്മിൽ ഓക്കെ പക്ഷെ നമ്മൾന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ലിവിങ് ടുകദർ കഴിഞ്ഞ് പിരിയുന്ന ഒരു ആൾക്കാരെയും ഡിവോഴ്സ് ആ ആൾക്കാരും രണ്ടും രണ്ടു തര ല്ലേ ലിവിം ടുഗദർന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ബേസിക്കലി അത് രണ്ടും ഒന്നാണേ പക്ഷെ ആൾക്കാരെടെൽ ഒരു നമ്മളെയൊക്കെ ഒരു തോട്ടില് അങ്ങനെല്ലല്ലേ വര
ഉം
ലിവിങ് ടുകദർ പറയുമ്പോ വേറെ ഇത അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ഓരോ സ്ഥലത്തെ സംസ്കാരത്തിനനുസരിച്ച് കുഴപ്പില്ല
ഉം അതാർക്കും അത്ര ദഹിക്ക അല്ല അ ശെരിയാവില്ല എന്ന ആഹ് ഓകെ